ഓഹ്
ഹലോ കേൾക്കാമോ?
കേൾക്കാം കേൾക്കാം പറയൂ
ഉച്ചഭക്ഷണൊക്കെ കഴിച്ചോ?
ഉച്ചഭക്ഷണൊക്കെ കഴിച്ചു
അതെയോ ഞാൻ എന്തോ കേട്ടില്ല
കുറച്ച് ജോലികളൊക്കെ അല്ലാത്തതുണ്ട് അതൊക്കെ ചെയ്യാൻ പോവുന്നു
ഓഹ് അതെയോ ഞാനിവിടെ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കയായിരുന്നു
ഞാൻ വിശ്രമിക്കയല്ല എനിക്ക് കൊറച്ച് ജോലിയുണ്ട് അതൊക്കെ ചെയ്യാം പോന്ന ചെലപ്പം വൈകിട്ട് മഴൊക്കൊ ആണെങ്കിലൊ അതുകൊണ്ട് നേരത്തെ ജോലി തീർ ക്ക് ആണ് ഇവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാല് കറണ്ട് പോകാൻ സാധ്യതയുണ്ട്
അതെ അതെ വൈദ്യുതി ആണല്ലോ ഏറ്റവും പ്രശ്നം വൈദ്യുതി ഇല്ലാതെ ഇപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ
പറ്റത്തില്ല പണ്ടുള്ള കാലത്ത് വൈദ്യുതി ഇല്ലാതെ തന്നെയാണ് എല്ലാവരും ജീവിച്ചത് പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല
അതെ അതെ ഇപ്പോ അഞ്ച് മിനിറ്റ് പോലും വൈദ്യുതി ഇല്ലാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മള് നമ്മള് അങ്ങനെ ശീലിച്ചല്ലോ ഇന്നത് തലമുറ
അതെ പണ്ടുള്ള വീട്ടുകളില് ആട്ടുന്നതിനുള്ള സൗകര്യങ്ങളും അരയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ ഇപ്പഴത്തെ വീട്ടുകളിൽ അതൊന്നും ഇല്ല എല്ലാം കറണ്ട് വഴിയുള്ള കാര്യങ്ങളാണ്
അതെ അതെ ഇപ്പ ആട്ടുകല്ലേ ഇല്ല
ആട്ടുകല്ലില്ല ഒരളില്ല
അതെ അതെ തീർച്ചയായും ഏറ്റവും വലിയ പോരായ്മ പോരായ്മന്നല്ല ഒരു വീട്ടിൽ അതൊക്കെ ഉണ്ടോന്ന്ണ്ടേ അഥവാ ഒരു ബാധ്യത ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാല്ലോ
ഉപയോഗിക്കാം ശരീരസുഖം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് വലിയ ജോലി ഇല്ലല്ലോ
അതെ അതെ തീർച്ചയായും ഞാനിപ്പോ വിളിക്കാൻ കാരണം എനിക്കാണെങ്കിൽ ഇനി ഉപരിപഠനത്തിനായിട്ട് ഞാനാണെങ്കില് ഇവിട്ന്ന് നമ്മുടെ സ്ഥലത്തു നിന്ന് പോവുകയാണ് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു ഉപരിപഠനത്തിനായി ഞാൻ പ്പം പുറം ജില്ലയിലേക്ക് പോവാണ് അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അമ്മ പറഞ്ഞു താങ്കളും പൊറത്ത് പോയി പഠിച്ച് നിന്ന ഹോസ്റ്റൽ ജീവിതൊക്കെ നയിച്ച വ്യക്തിയാ ന്ന് കേട്ടു അപ്പൊ വിചാരിച്ചു താങ്കളോട് എന്തെങ്കിലും അഭിപ്രായം അല്ലെങ്കി അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു
ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഒരു വശത്ത് അത് വളരെ രസകരമായ ഒരു കാര്യമാണ് എന്നാൽ ഒരു വശത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ തോന്നുന്ന ഒരു അവസ്ഥയുമാണ് ഹോസ്റ്റൽലെ ജീവിതം പിന്നെ ആഹ് പിന്നെ ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട് വേറെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഒന്നും ഇല്ലെങ്കിൽ ഹോസ്റ്റൽ ജീവിതം വളരെ നല്ല രസമുള്ള ഒരു കാര്യം തന്നെയാണ്
ഓ ഓ തീർച്ചയായും
ഹോസ്റ്റലില് ആഹാരം നമുക്ക് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ പറ്റിയെന്ന് വരില്ല ക്ഷെ ഹോസ്റ്റലിൽ പോകുന്നവരെന്നെ അതുവായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് പോകവാനായിട്ട് അങ്ങ് തയ്യാറെടുക്കും
ഓഹ് ആഹാരങ്ങളുടെ കാര്യൊക്കെ എങ്ങനെയാണ് എങ്ങനാണ് ആഹാരൊക്കെ. എന്ന വച്ചാ ദിവസവും ഓരോ വിഭവമാണോ അതോ എന്നോ ഒന്നാണോ അതോ നമുക്ക് സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ പറ്റൊ
ആ വെജിറ്റേറിയനും ഏ നോൺ വെജിറ്റേറിയനുമായ ഹോസ്റ്റലുകളുണ്ട് നമ്മൾ അത് നോക്കിയെടുക്കണം ആ മാംസ്യവും പക്ഷെ എപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കുമ്പോ വെജിറ്റേറിയൻ തന്നെയായിരിക്കും നല്ലത് ഹോസ്റ്റലിൽ തരുന്ന ആ നോൺ ഫുഡൊന്നും അതൊന്നും ശരിയായിരിക്കത്തില്ല
അതെ അപ്പം മാംസ്യങ്ങൾ കഴിക്കുന്നത് അത്ര ശരിയാവില്ലെന്നാണോ
ഹോസ്റ്റലത് രീതികൾ ശരിയാവത്തില്ല ഹോസ്റ്റലിൽ നിന്ന് ആ ആഹാരം കഴിക്കുന്ന പലർക്കും വയറ്റിന് ബു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പച്ചക്കറ ആകുമ്പോ അത്രമാത്രം ബുദ്ധിമുട്ടുക ഉണ്ടാവാറില്ല
അതെ ഓ -ഓ -ഓ
പിന്നെ കെടക്കുന്ന സൗകര്യം നമ്മള് വീട്പോലെ വിശാലമായിട്ടൊ കടക്കാൻ പറ്റുന്നന്ന് വരത്തില്ല വളരെ ചെറിയരു മുറിയില് ചിലപ്പോ രണ്ട് പേരാവാം ചിലപ്പോ മൂന്നു പേരാകാം
അതാണ് എനിക്ക് തോന്നണ് ഇന്നത്തെക്കെ എല്ലാ വീട്ടിലും ഓരോ കുട്ടികൾക്കും പണ്ടത്തെ കാര്യ എനിക്ക അറിയില്ല ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഓരോ കുട്ടികൾക്കും ഓരോ മുറി വെച്ചും അത അവിടണ് അവര് എന്താ പഠിക്കുന്നതും ഇരിക്കുന്നതും കഴിക്കുന്നതും എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ പെട്ടെന്നൊരു എന്താ മുറി ഇലന്ന്‌പറയുമ്പോ അത് അവർക്ക് കുറച്ച് പെട്ടെന്ന് എന്താ കുട്ടികൾക്ക് അങ്ങോട്ടും അങ്ങനെ ഒരു സഹകരണ മനോഭാവം പൊതുവെ കുറവായി വരികയാണല്ലോ അത് ബദ്ധിമുട്ടായിട്ട് ചില കുട്ടികൾക്ക് അനുഭവപ്പെടാം
പക്ഷേ എവിടെ നമ്മള് ചെന്ന് നിന്നാലും അവർ ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഫോം തരുന്നതിനകത്ത് കുറെേ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ട് നമ്മൾ അതിനെല്ലാം ഇപ്പ തയ്യാറാണെങ്കിൽ മാത്രമേ അവര് നമുക്ക് ആ താമസ സൗകര്യം തരാറുള്ളൂ
ഓ അതെയോ നിങ്ങളപ്പൊ പുറത്തൊക്കെ പോവാറുണ്ടായിരുന്നു അതോ എത്ര മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ
അല്ല ഹോസ്റ്റലില് ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട് സന്ധ്യക്ക് നമ്മുടെ ഓരോ സ്ഥാപനത്തിലും ഡ്യൂട്ടി സമയം ഓരോ രീതിയാണ് അപ്പൊ അതനുസരിച്ചുള്ളരു സമയം അവർ നമുക്ക് തന്നിട്ട് ണ്ട് എങ്കിലും സന്ധിക്കാലത്തെ ഏഴ് മണിക്കപ്പുറത്തൊരു സമയം ഹോസ്റ്റലിൽ തരാറില്ല
ഓ അതെയോ അതെയോ
ഹോസ്റ്റലിൽ ഏഴും മണിക്ക് മുന്നേ എല്ലാവാരും ആയിക്കഴിഞ്ഞാൽ അവര് ഹോസ്റ്റലിന്റെ പുറത്തെ ഗേറ്റ് പൂട്ടിയിരിക്കും
ഓ തീർച്ച ഓ
അതല്ലെങ്കിൽ പിള്ളേരെല്ലാം തോന്നിയതുപോലെ പോയിട്ട് രാത്രി വന്ന് കയറാൻ നിക്കും അത് ഹോസ്റ്റലില ബാർഡന് ബാധിക്കുന്ന കാര്യമായത കൊണ്ട് വാർഡനായിരുന്നു കൂട്ട് നിക്കത്തില്ല വാർഡന ഗേറ്റ് പൂട്ടിച്ചിരിക്കും
ഓ അതെയോ അപ്പൊ നിങ്ങ അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളാ നിങ്ങളെ ഹോസ്റ്റലിൽ ജീവിക്കുന്ന എല്ലാരും കൂടെ ഞായറാഴ്ച ദിവസം പുറത്തക്ക പോവോ അതോഎന്നുംഹോസ്റ്റൽ തന്നാണോ ഇന്നും ഞ്ഞ
അല്ല പുറത്തു പോകാറുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പുറത്തു പോകാറുണ്ട് പോയി സിനിമ കാണാറുണ്ട് കാഴ്ചബംഗ്ലളാവിൽ പോകാറുണ്ട് പുറത്ത പോയി ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് ക്ക് വേണ്ടുന്ന സാധനൾ വാങ്ങിക്കാൻ നമ്മൾ തന്നെ പുറത്ത് പോയല്ലേപറ്റത്തുള്ളൂ അപ്പം നമ്മൾ അതിന് പോകാറുണ്ട്
ഓ ഞായറാഴ്ച ദിവസം അപ്പം എന്താണ് നിങ്ങളെ ഒരുമിച്ച് എല്ലാരും കൂടെ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനും ഒക്കെയാണ് പോകുന്നത്
ആ പോന്നദിവസങ്ങളൊക്കെ ഒരു രസകരമായ ദിവസങ്ങൾ തന്നെയാണ്
അതെ അതെ
അതെ പിന്നെ നമ്മള് വിശന്ന് വന്നാല് ഹോസ്റ്റലിൽ നമ്മൾ വിചാരിക്കുന്ന ആഹാരം കിട്ടിയെന്ന് വരില്ല അപ്പൊ അതൊക്കെ അതൊക്കെ കഴിച്ച് അതെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ താമസിക്കേണ്ടി വരും പരാതി പറയാനും ഒക്കെ പാടാണ്
ഓഹ് അതെയോ അപ്പൊ ഞാൻ ചോയിച്ചോട്ടേ നിങ്ങളിപ്പോ എത്ര വർഷത്തേക്കാണ് ഹോസ്റ്റലിലേക്ക് ഒക്കെ നിൽക്കുന്നത് അതോ മാസം മാസം പൈസ കൊടുക്കുവാണോ അത് എത്ര മാസം അവിടെ താമസിക്കാൻ പറ്റൊ അതിനെപ്പറ്റി എന്താ
തന്നെ നമ്മുടെ കയ്യിന്ന് ഒരു മാസത്തെ ഫീസ് മുൻകൂറായിട്ട് അങ്ങ് വാങ്ങിക്കും. അതിനുശേഷം നമ്മള് അതാത് മാസങ്ങളിൽ പൈസ കറക്റ്റായിട്ട് അടച്ചു കൊണ്ടിരിക്കണം നമ്മക്ക് പൈസ അടച്ചുന്നുള്ള റെസിപ്റ്റ് അവര് തന്നിരിക്കും
അതെയോ ഓ ഓ നിങ്ങക്ക് ഇപ്പ പഠിക്കുന്ന കുട്ട്യാൾക്ക് ആണെങ്കിൽ പഠനമുറി ഒക്കെ ഉണ്ടോ.
പഠനമുറിയിൽ അവനവന്റെ മുറിയിയില് പഠിക്കാം ആഹ് നമ്മള് ഒൻപത് മണി കഴിഞ്ഞാൽ കോറിഡോർ തൊട്ടുള്ള എല്ലാ ലൈറ്റുകളും അണപ്പിക്കും എല്ലാ ഹോസ്റ്റലിലും. പിന്നെ രണ്ട് റീഡിങ് റൂം കൊടുത്ത് ത്തിരിക്കും ആ റീഡിങ്ങ് റൂമിൽ മാത്രമേ പഠിക്കുന്ന പിള്ളേർക്ക് പോയിരുന്നു പഠിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് എത്ര നേരം വേണേലും. അവിടെ ലൈറ്റും ഫാനും എല്ലാം ഇട്ട് ഇരുന്ന് പഠിക്കാം
ഓ അതെയോ അതെയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വാർഡനൊക്കെ നിങ്ങള് വായിട്ട് നല്ല സഹകരണായിരുന്നോ അല്ലേ നി
വാ നമ്മടെ ഹോസ് ൽന്റെ വാർഡൻ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു നമ്മളുടെ കൂടെ എല്ലാ കാര്യത്തിലും വളരെയധി
കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഹലോ കേൾക്ക്ന്ന് കേ കേൾക്കുന്നില്ല ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ ആ ഇപ്പം കേൾക്കാം ഇപ്പ കേൾക്കാം ആ ഇപ്പം
പറയൂ താങ്കൾ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചോ